ഹലോ കേൾക്ക്ല്ലേ ആഹ് ആഹ് കേൾക്ക് എന്തേക്കെ വർത്താനം
നല്ല വർത്താനം ഇങ്ങനെ പോന്ന് ഇങ്ങള്തോ
ഉം ഉച്ചക്ക്ള്ള ഫുഡോക്കെ കഴിച്ചോ
കഴിച്ചില്ല്യ ആവ്ന്നല്ലേ ഒള്ളൂ കറ്യോക്കെ ഇണ്ടാക്കി തൊടങ്ങ്ണോള്ളു ആഹ് ആഹ് ചോറ്ണ്ടാക്കിണ്ട്
ആഹ് ആഹ്
ബാക്കി പണ്യേളൊക്കെ ഇങ്ങനെ മുതിര കറിക്കാച്ച്ട്ടെ
ആഹ് ആഹ് മുതിരലേ മുതിര എങ്ങനെ ഇങ്ങള് കറി വെക്കല്
മുതിര ഞാന് ഇവടെ വെക്കല് സാധാരണ മുതിരോന്ന് വറ്ക്കും വറ്ത്ത്ട്ട് അത് ഒന്ന് മിക്സീലൊന്ന് അരക്കും നല്ലം ചാന്താവാതെ അങ്ങനത്തെ രൂപത്തിലര
ആഹ് ആഹ്
ഏഹ് കൊറച്ചൊരു തരി തരിള്ള രൂപത്തിലേ അങ്ങനെ അരച്ചിട്ട് പിന്നെ അത് അതൊന്ന് വേവിക്കും ഞാന്
ആഹ് ഉം
ചട്ടീലിട്ട് വേവിച്ച് വേവിച്ച് ഒന്ന് തളപ്പിച്ചിട്ട് അയ്ക്ക് തേങ്ങിം തേങ്ങേല് ചെറിയ ഉള്ളീം പിന്നെ വെള് തുള്ളീം ഒക്കെ ഇട്ടിട്ട് അരച്ചെട്ത്ത തേങ്ങ അയിലേക്ക് ഒഴിച്ചോന്ന് തെളച്ച് കഴിഞ്ഞാല് അത് പിന്നെ തൂമിക്കും വെളുത്തുള്ളീം ചീ ചെ ഞങ്ങക്ക് ഇവടെ എന്റെ ഹസ്ബന്റ്ന് കട്കൊന്നും ഇട്ടിട്ട് വല്ല്യ ഇഷ്ട്ടല്ല ആഹ് അത് തെളക്ക്ന്ന സമയത്ത് അയിക്ക് മഞ്ഞൾപ്പൊടിം മല്ലിപ്പൊടിയൊക്കെ ഇടുട്ടൊ മൊളക് പൊടി ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ആ തേങ്ങന്റെ ഒപ്പേ തേങ്ങന്റെ മുന്നെടും പൊടികളൊക്കെ തളക്ക്ണ സമയത്തെന്നെ ഇട്ടിട്ടാണ് വെക്ക എന്നെട്ട് തൂമിച്ചെട്ക്കും ഇന്റെ ഹസ്ബന്റിന് ഇവിടെ കട്ക് ഇട്ട് തൂമിക്ക്ന്ന സാധനൊന്നും ബല്ല്യ ഇഷ്ട്ടല്ല
ഏഹ്
ഉം മൂപ്പര് പിന്നെ ഉള്ളിയിലാണ് ചെറിയ ഉള്ളിയാണ് ഇഷ്ടം
എല്ലാ സാധനങ്ങളും
എല്ലാ സാധനത്തിനും അല്ല ചെല സാധനത്തിന് ചെലത്പ്പോ നമ്മള് കട്കിട്ടെന്നെ തൂമിക്കല്ലോ
ആഹ് ആഹ് ആഹ്
ഉം ഇന്നാ കൂ കൂടുതല് ഇഷ്ട്ടം ഉള്ളിട്ട് തൂമിക്ക്ണാണ്‌ ചെറിയ ഉള്ളി നന്നായിട്ട് എരിഞ്ഞ്ട്ടാ ഇട്ടാല് ഭയങ്കര ഇഷ്ട്ടാ അപ്പം അങ്ങനെ തൂമി ക്ക്യ തൂമിച്ച് തൂമിച്ചിട്ട് അതിലേക്ക് ഇതാണ്ട് പാരും ഈ വെന്തതെ അങ്ങോട്ട് പാരും അങ്ങനെ അതെച്ചു ആാദ്യ ആദ്യൊന്നും കുട്ട്യേളൊന്നും കൂട്ടൂലായിരുന്നു ഇപ്പൊ പിന്നെ കൊഴപ്പല്ലട്ടൊ ഇപ്പ മക്കളൊക്കെ കൂ
ഉം ഇവിടി ആർക്കുഷ്ടല്ല മുതിരനോട് എന്തിണ്ടാ
മുതിരലേ മുതിര ഇല്ലാതെം വെക്കും ചലോര് പുയ്ങ്ങീട്ടൊക്കെ വെക്കും
ആഹ് ആഹ്
മുതെരെ
ഇവിടെ അങ്ങനെ ഇണ്ടാക്കാറില്ല ആർക്കുഷ്ടല്ലാഞ്ഞിട്ട് അങ്ങനെ ഇണ്ടാക്കാറില്ല
ഏഹ് ഇണ്ടാക്കലില്ലേ
ഉം ഇല്ല
ഞാൻ എന്നൊന്നുണ്ടാക്കലില്ല എപ്ലെങ്കിലും എപ്പഴെങ്കിലുന്ന് പർഞ്ഞാല് ഇത് എന്നുണ്ടാക്ക്യാ മട്പ്പാ നല്ല സാധനാണ് പർഞ്ഞിട്ട് കാര്യല്ല ആർക്കും വേണ്ട
അതെ അതെ നല്ല ബ്ലഡ്ഡിണ്ടാവാനൊക്കെ നല്ലതാണല്ലേ
ആഹ് നല്ലതാണ് പിന്നെന്താന്നോ എന്നും ഒരു കറ്യെന്നായ മട് പ്പല്ലേ
ആഹ് അതെന്നെ
അപ്പ പിന്നെ കറികൾ ഇങ്ങനെ എന്തെങ്ക്യൊന്ന് വെറെറ്റി ഇണ്ടാക്കുമ്പോളല്ലേന് രസൊള്ളു ഉം അപ്പ ഇന്നിപ്പോ ഒന്ന് ഞാൻ കൊറെ ആലോയ്ച് എന്താപ്പണ്ടാക്കണ്ടാ ക്ക നച്ച് ഏഹ് അപ്പൊന്നും ചെലെ സമ എല്ലാ സാധനൊം ഞമ്മളെ വീട്ടിലിണ്ടാവ്ലല്ലോ കറി ഇണ്ടാക്കാനായ്ലും ഏഹ് ആഹ് ഇപ്പം പിന്നെ ഒരുങ്ങി എണിറ്റ് ചക്കക്കുരു അങ്ങൻത്തൊക്കെ ഇണ്ട്ട്ടോ അതൊന്നും പിന്നെ എന്നും അതൊക്കെ കൂട്ട്യാല് നല്ല തെന്ന്യാണ് എലകളൊക്കെ ഞാൻ ഇണ്ടാക്കലിണ്ട് പൊതുവെ ഇവടെ ഏഹ് പിന്നെ ഇൻക്കെന്താന്നോ ഇൻക്ക് ഈ പിന്നെ ചക്കക്കുരു ഒക്ക പിന്നെ കുട്ട്യാല് ഭയ്ങ്കര ഗ്യാസ
ആഹ് ഗ്യാസിന്റെ പ്രശ്നണ്ടാവുല്ലേ
ഗ്യാസിന്റെ പ്രശ്നം ബീ പിട്ടാത്യണ്ടാവും ഉം ഗ്യാസ് കേറീട്ട് ആഹ് അങ്ങനെ ഇ സി ജ്യൊക്കെട് വേദ എത്രോ വട്ടട്ത്തിണ്ട് ഇ സി ജ്യക്കെ എടുത്തിണ്ട് അമ്മാതിരി വേദന വന്ന് ബീപിട്ടാതണ് ആകെ വേയർത്ത് അനങ്ങാകയ്യാത്തൊരു അവസ്ഥേക്കിണ് വരും ഞാൻ അങ്ങർത്തെ കൊറെ അങ്ങട്ട് കൊർക്കല അങ്ങൻത്തെ സാധനങ്ങളൊക്കെ ഇന്നാലും കണ്ടാ കൂട്ടും ചെയ്യും ഇണ്ടാക്ക്യ ഞമ്മൾ കൂട്ടും കുട്ട്യാള് ഉം ഞമ്മൾ ആഹ് പിന്നെ ഞമ്മൾ ചക്കക്കുരും മുരിങ്ങേം കൂടെട്ട് വെക്കല്ലോ ഒരു വയറ്റ് പോലെ തേങ്ങ തേങ്ങ അര്ച്ച് പാർന്നിട്ട് അരിച്ചിട്ട് അരച്ചിട്ട് ഉം തേങ്ങ അരച്ചു പാരും വള്ളം പോലെല്ല കറിയല്ലാ
ആഹ് ആഹ് മൻസ്ലായി
കറിയല്ല ഒര് കൂട്ട് വേറെ കൂട്ട് പോലെ നിക്കും
ആഹ് ആഹ്
ഇസ്റ്റ് പോല
ആഹ് ആഹ് മൻസ്ലായി ആഹ് ആഹ് ഇവിടെ അധികം ഇല്ല അമ്മായിമ്മ്യേണ്ന്നിണ്ടേല് ചക്കുരു വേവിച്ച് തേങ്ങ അരയ്ക്കാതെ ചക്കക്കുരു കുറെ ചക്കക്കുരു എടുത്ത് കുക്കറിലിട്ട് വേവിക്കും എന്നിട്ട് അതിലേക്ക് മുരിങ്ങൊക്കെ ഇട്ട് ഏഹ് തേങ്ങ അരച്ച് പാരാതെ വറവ് ട്ടാണ്ട് അങ്ങനെ ഇണ്ടാക്കാറിണ്ട് ആഹ് ചകക്കുരു വേവിച്ചേനേഷം നല്ലോണൊടക്കും
ആഹ് ആഹ് ഇത് ഇതേപോൽതൻ ചകക്കുരു ആദ്യം വേവിച്ചിട്ടെന്ന്യേണ് പഷേ പിന്നെ വെറെടവ് ടൊന്നുല്ല വെറവിടൊന്നും വേണെന്നില്ല എന്നാൽ നല്ല ടേസ്റ്റ് ആണ് ചോറ്റിക്ക കൂട്ടി തിന്നാനെ തേങ്ങ അരച്ചോണ്ട് തേങ്ങൽ നമ്മള് മുളകും ചെ റിയ ഉള്ളി കട്ടണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. ഉം അപ്പൊ അങ്ങനത്തെ കണ്ടാതിന്നേ ചെയ്യും. അങ്ങനത്തൊക്കെ കണ്ടാ സ്ത്ത്ന്ന് നോക്കയും ചെയ്യും. പിന്ന പ്രശ്നോണല്ലലി. ആഹ് അപ്പൊം അങ്ങനെണ്ട അതൊ ക്കെണ്ട് പറഞ്ഞ അതപ്പ പിന്നെ ഉണ്ടാക്കി ഉണ്ടെങ്കി ഇപ്പൊ പണിയാവും വച്ചിട്ട ഇണ്ടാക്കിയില്ല. അപ്പൊ അതേ പിന്നെ മുതിര ഉണ്ടാക്കി മഞ്ച. ഒരു ദിവസൊക്കെ തിന്നും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അടുത്തേ-
ഉണ്ടാക്കള്ളൂല്ലേ?
ക
പിന്നെ പെരുന്നാളൊക്കെ അവാറായില്ലേ?
ആഹ് പെരന്നാളൊക്കെ ആവറായി.
ഡ്രസ്സൊക്കെ എടു ആഹ് ഇവിടെ എനിക്കെടുത്തില്ല മോൾക്ക് എടുത്തു. ആഹ് ഇനക്ക് എടുക്കണ് ആഹ് മോൾ മോൾക്ക് എടുത്ത് എനിക്ക എടുത്തിട്ടില്ല എടുക്കണം. പിന്നെ-
മൊളകുംപൊടി വാങ്ങിന് ഏഹ്- ഡ്രസ്സോ ഡ്രസ്സ് എടുത്തിക്കില്ല. എടുക്കും മക്കക്കൊക്കെ എടുക്കും ഉം ഉം എടുക്കും ഉം..
ആസ് ഇനിപ്പൊ അധിക ദിവസ ഇല്ലല്ലോ പെരുന്നാൾക്ക്.
ആഹ് ഇവിടെ കളിക്കാരേ മക്കള് രണ്ടാളും കളിക്കുന്നുണ്ട് ആഹ് കളിച്ചണൂലേ ആഹ് എന്നപ്പം. മൊളകിന്റെ പൊടിപാത്രം കൊണ്ട് പോയിന്-
ഇമ്മേ-
മാങ്ങ ഒപ്പിലിട്ട് തിന്നാനേ-
ആഹ ആഹ്
അപ്പ ആഹ് അതെ അപ്പൊ ഞാൻ അവിടുന്ന് ഞാൻ കറി ഇങ്ങനെ ഉണ്ടാക്ക്ന്നേന്റെ ഇടലേ- ഏ മുളകും പൊടി ഇങ്ങോട്ട എടുത്തേന് അയിന പാട്ട്പാട പൂരാണ്.
ഉം.
ചെർതെ- ഉം മറ്റൊൾക്കൊക്കെ പിന്നെ അ അറിയും. ചെർ ഏ ഇതപ്പ തന്നെ കൊണ്ടുവന്നായിന്ന്. എണീറ്റ് എണിറ്റെണീറ്റ്. അത് കുറച്ചുനേരത്തെ വരക്കേണ്ടതാണ് ഞൻ ഉറങ്ങിയോളൂ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയോളൂ.
ആഹ് ആഹ് ആഹ് അപ്പൊ-
ഞങ്ങളെ കുട്ടിയല്ല-
ഓ ഉഓണന്ന് ഉണന്ന് അത തന്നെയാണ് ഓക്ക് ഇങ്ങനെ തെണ്ടി നടക്കണം ഉറങ്ങൊ സാധാ- പത്തിൻറ്റ് ഇരുപതിനിറ്റ് ഒക്കെ ഉടങ്ങിട്ടേള്ള് നേരത്തെ- അപ്പൊതേന്നും എണീറ്റ് അധിക സമയൊന്നും ഉറങ്ങൂല.
എങ്ങനെ?
ഓ പി അധിക സമയൊന്നും ഉറങ്ങൂല്ല അവള്. കൊറച്ചു സമയേ ഒറങ്ങുള്ളൂ.
ക്ക് പോണ് ചോയ്ക്ക്യോ? ഫോണ് ചോയ്ക്കോ?
ഫോണ് ചോദിക്ക്യോച്ചാല് ഫോണ് ഒക്ക് കാണണംന്നില്ലേ പക്ഷെക്ക് പാട്ട് ഇങ്ങനെ എടുക്ക കേക്കണ പാട്ട് കേട്ട് അങ്ങനെ ഡാൻസ് നല്ലവണം പഠിച്ചു. ആഹ് ആ പാട്ടിങ്ങനെ കേൾക്കണം പിന്നെ അവളെ
ആഹ്.
ആഹ് ഉപ്പ ഗൾഫിലാണ് അപ്പൊ പിന്നെ ഉ ഇപ്പൊ വിളിക്കുമ്പോഴൊക്കെ അങ്ങനെങ്ങനെ നമുക്കിപ്പ കാണിച്ചച്ച് കൊടു എടുക്കാതെക്കാനാണ് പൂതി ഇപ്പൊ ഓര് ഗിൾഫിലാകുമ്പോ ഫോൺ കാൺച്ചൊടുക്കാതെ ഇരിക്കാന് ഇപ്പൊ വല്ല്യ മാർഗല്ലല്ലോ എന്നാലോ അധികം എല്ലാരെ പോലെ ഇങ്ങനെ ഫോണ് കാണണംന്ന്‌ ഇങ്ങനെ വാശി പിടിക്കോന്നില്ല.
ഇല്ലല്ലേ അതും വലിയൊരു കിട്ടല്ല ഇപ്പത്തെ കുട്ട്യാൾക്കൊക്കെ ഫോൺ കാണാന്ന് പറഞ്ഞ എന്തോ
ആഹ് അതെ അതെ പോണണ്ട് കിട്ടിയാ മതി പണ്ടത്തെ പോലെ കളിയൊന്നു
ഉം ഇല്ല ഇല്ല എന്റെ മോള് പിന്നെ താ എന്റെ ഹസ്ബന്റിന്റെ ഫോൺ ആദ്യം വന്ന് ലോ വാങ്ങ്യേ ഏഹ് ചെർതെ ഒന്നിനും അല്ല ഒന്നും തിരിഞ്ഞിട്ടൊന്നും അല്ല വെറുതെ എല്ലാവരും നീക്കുന്ന പോലെ ഇതിങ്ങനെ നീക്കാന്
ആഹ് ആഹ് ചെറിയ മോ
ചിത്രം വെ ആഹ് ചെറുത് എന്താന്നും തിരിയാനായില്ലേന്നു അന്ന് എന്നിറ്റ് ആഹ് നല്ലോ വാങ്ങു അപ്പം അതിന് വാണ്ടി എന്റെ കയ്യിയില് ഫോണ്‌ കണ്ടാല് ഞാന് ഇന്നോട് ചോദിച്ചാ ഞാൻങ്ങട് കൊടുക്കൂല ഏ അപ്പൊ ഞമ്മളടുത്തക്ക് വേഅണ്ട് വരൂലല്ലോ ഫോം വാങ്ങാന്. ഞമ്മളെ കണ്ടാലും ഇപ്പൊ പ്ര ഇപ്പങ്ങനെ മറ്റോലൊക്കെ ഈ വെക്കേഷനല്ലേ വെക്കേഷൻല് ഓലിങ്ങനെ കണ്ടിട്ടേ ഓ ഓക്കും ഓൾക്ക ഓക്കും വാണം. ഓക്ക് വാണ്ടിയത് ഒരു കുട്ടിയാൾടെ രണ്ട് മൂന്ന് കുട്ടിയാളത് ഇണ്ട് അത് ഓക്ക്വാണ്ട്യേ ആഹ് ഓക്കതാ വാണ്ട്യേ കുട്ട്യാളത് അപ്പൊ എണ്ണി എണ്ണീന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് എണ്ണി എണ്ണിഅറിയും ഓലത് ഇങ്ങനെ കാണും അപ്പൊ ഞാൻ ചെലേര്പ്പം പറയല് കടികടി ഇണ്ട്ന്ന്. എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് ശ്രദ്ധ മാറ്റല. ഉം കിട്ടുംന്ന് തോന്നിയാലും
ആഹ് ആഹ് ഉം ഓള് ഫുഡൊക്കെ കഴിക്കോ
അതേ ഓള് പിന്നെ ഞമ്മള് വായ്ക്ക് കൊടുത്തീരാച്ച് ഒന്നും കളിക്കോന്നില്ല ചെലേപ്പം പിന്നെ ഭയങ്കര മടിയാണ് തിന്നാനേ ഉം ഞാനെയ്‌ ചെലേപ്പം എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചേച്ചൊക്കെ കൊടുത്തോക്കും അത് വിചാരിച്ചാലന്നെ അത് അങ്ങോട്ട് ഇറക്കൂള്ളു ഭയങ്കരം കടിയല അവക്ക് ഇഷ്ടപ്പെട്ട മത സാധന ആണെങ്കില് കഴിക്കും ചെലപ്പോ എന്ത്ചെയ്യുന്നാ ഊമ്മ റ്റോലപ്പം ഇരുന്നാളിന് ഞാൻ ചോറൊക്കെ വെച്ചൊടുക്കും ഏഹ് അപ്പ നീ എർച്ചി മീ
ചിരുന്ന് അങ്ങനെ കഴിക്കാൻ മതില്ലേ
കഴിക്കും അതിനെന്താന്നോ ഈ ഇറച്ചി മീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇണ്ടായാൽ പിന്നെ ചോറ് തിന്നൂല
ആഹ് അത് മാത്രം കഴിച്ചങ്ങനെ എടുക്കുംല്ലേ
ത്രം തിന്നൂന്നേ അപ്പൊ വെ മറ്റൊന്നും വേണ്ട ഇത് മാത്രം മതി ഞാനേ പിന്നെ വിളിക്കട്ട എന്നാല്
ആഹ് ആഹ് ഓക്കെ ഓക്കെ ഒക്കെ ആഹ്